ഹലോ. ആഹ് ഉണ്ട് പറഞ്ഞോ ആഹ്
ആഹ് എന്താ വിശേഷം.
വിശേഷം. പരിപാടി ഇനിയിപ്പം ചോറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഉച്ച ഒരു നാല് മണി. ക്കെ ആവുപോ ഉച്ച കഴിഞ്ഞല്ലോ. അപ്പൊ മഴയുടെ ഒരു നല്ല കാണുന്നുണ്ട്.
അഹ് ശെരി. ഇവിടെ വെയിലാട്ടോ. ഇവിടെ നല്ല വെയിലാ. ഇവിടെ രണ്ട് മൂന്ന് സായിട്ട് നല്ല വെയിലാണ്.
നമുക്ക് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട്. ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളും ഒര ന്തരീക്ഷത്തില് ഒരു തണുപ്പും.
ഏഹ് ആഹ് ന്ന ഇവിടെ ഇല്ലേട്ടോ. ഇവിടെ നല്ല ചൂടാ. ഇപ്പൊ ഞാൻ അതങ്ങനെ വേർത്ത് കുളിക്കുന്നുണ്ട്.
ആഹ് ഹ ഹ
അത്രയും ചൂടുണ്ട്. നല്ല ചൂടാ. പുറ ത്ത് നല്ല വൊയില. പിന്നെ ന്ന് രാവിലെ രാവിലെ എണീറ്റേ മുതല് എന്തോന്ന റില്ല. ഭയങ്കര രു വേഷമം. എന്താ അറില്ല.
എന്തോ പറ്റി. ഹീ
ഓഹ് കാരണൊന്നുല്ല. കാരണന്നുല്ലാ തൊ ടെൻഷൻ. ഹേ നമുക്കൊരു ഹേ. അതിന്റെ ബാക്കില് എന്തെലും നമ്മുക്കൊന്ന ആലോചിച്ച ഒന്നുല്ല. ഭയങ്കര ടെൻഷൻ. നിക്ക് ഒരു ജോലിചെയ്യാ ചെയ്യാൻ കഴിയല്ല. പിന്നെ നേരം വൊളുത്തപ്പഴേ. പിന്നെ കൊറെ കഴിഞ്ഞിട്ട് പിന്നെ സ് സ്വയം നമ്മള തങ്ങനെ തന്നെ പിന്നെ ശരിയായി വന്ന്. എന്താന്നോ ന്ന റില്ല. ചിലപ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നും ഉണ്ടാവൂല. നമ്മള ഒന്നും ആലോചിക്കണ ഒന്നുല്ല.
നമ്മുടെ മനസ്സില് എന്തെങ്കിലും ഏഹ് ഒരാ ഗ്രഹങ്ങള് നടക്കാത്തതായിട്ടോ അല്ലെ എന്തെലും ഒരു ടെൻഷൻ വരുന്നത്. നമക്ക് മറ്റ റ്റൊരാളുടെ എന്തെങ്കിലും ഒരു ചിലപ്പോ ഒരുപക്ഷെ വേറൊരാളുടെ വിഷമം ഉള്ളില്
ആഹ് ചെലപ്പോ അതാവും. ഉം ഞാൻ പ്പ ചിന്തി ച്ചപ്പോ ഞാന് കുറെ ങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി നമ്മുടെ വേറെ നമ്മള കുടുംബക്കാരുടെ തന്നെ ചില കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആഹ് ഒരു വിഷമം. ചിലപ്പോ അവർക്ക് അത്രയും വിഷമം ണ്ടാവൂ ല. നമ്മള് ഏഹ് ഹോ അവര് ടം അവര് മറന്നിട്ടുണ്ടാവും. കൂളായിട്ടുണ്ടവും. പക്ഷെ നമുക്ക് അത്ങ്ങനെ ഓർത്തിട്ട്.
ആഹ് അത് രു പക്ഷെ നമ്മള് കേക്കാൻ പറ്റ റ്റുന്നവർക്ക് ണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത വെച്ചാ നമ്മള് മറ്റൊരാളുടെ വിഷമങ്ങ ളോക്കെ കേൾക്കും. പറയുന്നവർക്ക് അത് പറഞ്ഞോ. അവര
ആഹ് ശരിയാണ്. ഞാൻ പറയാറുണ്ട്. ഞാന് എന്റെ സിറ്റേഴ്സ് ഒക്കെ ചെലപ്പം വിളിച്ചിട്ടുണ്ടെങ്കി ഞാൻ പറയല്ലോ. ഇക്ക് ച അവരെ ന്താലും ഒരു വിഷമം പറഞ്ഞിട്ട് ഞാൻ പറയും നിങ്ങള് വിഷമം പറഞ്ഞിട്ട് നിങ്ങള ങ്ങട് പോകും. നിങ്ങള് ന്നിട്ട് ഫ്രീയായി. നമ്മള് അത്ങ്ങനെ ആലോചി ച്ച് ടെൻഷൻ അടിച്ച് ന നിക്കാന്ന്. ഇന്നോട് ഒര് കാര്യം രാൾ പറയേണ്ട പറും ചിലപ്പോ ഞാന്. ഇൻക്ക് വലിയതഴിഞ്ഞ ഞാൻ ചെലപ്പോ ഇൻ ന്റെ എന്റെ കാര്യത്തിനേക്കാട്ടിലും കൂടുതൽ ഞാൻ സങ്കടപ്പെട. ഹ് മറ്റുള്ളോരതാ ആലോയിച്ചിട്ടാ.
അത് തന്നേ... ചില
രു വിഷമം വരുമ്പോ ആ ചിലപ്പോ അതെന്തെങ്കിലു അങ്ങനെ എന്തെങ്കിലു ആവാനന്നെയാണ് ചാൻസ് ഏ ഞാങ്ങനെ കൊറേ ആലോയിച്ചപ്പോ ഇൻക്ക്താ ക്കെയാണെന്ന് തോന്നി. പിന്നീട് അത് ത് ഇത് അപ്പൊ എന്താ ള്ളത് കൊഴപ്പച്ചാ നമ്മളെ പണികളൊന്നും നടക്കൂല മുക്ക് ഒന്നിനു തോന്നാത്തൊരവസ് ത്യം ഏഹ് ആ പിന്നെ അതങ്ങ്ട് ശെരിയായിവന്നപിന്നെ റപ്പ് ടപ്പേന്ന് പറഞ്ഞിട്ട് പണിയങ്ങട് തൊടങ്ങു ചെയ്യും കഴിയു ചെയ്യും കുട്ട്യോൾക്കും മനസ്സിലാവു എന്താ പറ്റി എന്തിനാ മ്മ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുവര് അപ്പൊ നമുക്കും അത് അവർക്കത് വെഷമം ണ്ടാക്കും. നമ്മളങ്ങന മൂടിയായിട്ടൊക്കെ ഇരിക്കുമ്പോ അയ് ചെലപ്പൊങ്ങട്ടോ ഉം കുട്ടികള് വല്യയ മോളൊക്കെപ്പേഷന് തെറാപ്പിക്ക് പഠിക്ക്ണു പിന്നെ അങ്ങനെ. പിന്നെ വ ചെറുത് ഒ രണ്ടാളാ രണ്ട ഓ രണ്ടാമത്താള് ഏ പ്ലസ് ടു ഇനി പ്ലസ് ടുക്കും രണ്ട് മക്കളാണ്. ഉം അങ്ങനെയൊക്കെ പോണു ഏഹ് കൊഴപ്പൊന്നുല്ല നല്ലേ പഠിച്ച് വളർന്ന് വലുതായി. എന്തായാലും വല്ല ജോലിയിലൊക്കെ എത്തി അതൊക്കെയാണ് ആഗ്രഹങ്ങള് അതൊക്കെ ങ്ങനെ കാണം നമ്മള് ചെ നമക്ക് കഴിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്ത് കാണുമ്പോ ക്കെ ഏ അവരെ അവര്ക്ക് ചെയ്ത് കൊടുക്കുമ്പോ നമുക്കൊരു സന്തോഷല്ലേ നല്ല കാര്യങ്ങൾ ക്ക് വേണ്ടിട്ടവര് സപ്പോർട്ട്യ്യുമ്പൊക്കെ
അതെ നമ്മക്ക് ഇവിടെ പിന്നെ ആയിട്ടില്ല ഉം ഓ ഒന്നുആയിട്ടില്ല എല്ലാം ചെറുപൈതങ്ങളാണ് ഉം
ആഹ് അയ്ശെരി ആഹ് അപ്പൊ പിന്നെ നമ്മളാ ചെറിയ ഇതൊക്കെ അതാ ഞാപറഞ്ഞത് വയ്സ് സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ പിന്നെ നൊസ്റ്റാൾജിയാണതയ്. ഇപ്പൊ നമുക്ക് അയിന്റെ ആവശ്യല്ല അവരന്നെ അവരിക്ക് വേണ്ടിട്ടുള്ളത് വാങ്ങല്ലേ ഏഹ് പണ്ടങ്ങനെല്ലല്ലോ തൊക്കെ വാങ്ങാൻ പോകലക്കൊരു രസായിര്ന്നു മക്കള് ചെറ്താമ്പോ. പ്പ ടൗണിപോയി നമ്മള് സാധനങ്ങളൊക്കെ ങ്ങന ഓരോന്നും തെരഞ്ഞെടുത്തിട്ട് അവർക്ക് വാങ്ങിക്കടുത്ത്ആ കവറും പിടിച്ച് ബസ് സ് കേറി ങ്ങനെ വീട്ടിലെറങ്ങുമ്പോ വന്ന റങ്ങി അതൊക്കെരു പുതിയലൊക്കെ ണ്ടല്ലോ ഡ്രസ്സ്. റാപ്പ് റാപ്പിയ്യല് അതൊക്കെ ന്താണ് ന്നിട്ട് ട്ടതാ ബാഗൊക്കെ ആക്കിയാ ഫസ്റ്റ് ഡേ അവരെ സ്കൂൾക്കൊക്കെ ങ്ങനെ പറഞ്ഞയക്കുമ്പോ അതൊക്കെ ശെരിക്കും ഞാനിപ്പ മിസ്‌യ്യ് ണ്ട് ഇപ്പ ഒന്നുല്ലല്ലോ അവര് അവരന്നെ മാറ്റണു ഒരുങ്ങ്ണു പോണു ഏഹ് അതൊന്നുല്ല ഇപ്പൊ നമ്മള് പിന്നെ ഫ്രീയാണ് പിന്നെ അവരങ്ങട് പോയി കെയിഞ്ഞാ പിന്നെ ഒര് ചിന്തീല്ല. അന്ന്ന്നറഞ്ഞൽ നമു കുട്ട്യാള പഠിപ്പിക്കാനുണ്ടാവുയ് പ്പൊ പഠിപ്പിക്കാനൂല്ല അതും കഴിഞ് അവരന്നെ അവര് പഠിക്കാ പഠിക്ക്‌ന്ന് പറയാനല്ലേള്ളു ഏഹ് അങ്ങനെ കുറെ കാര്യങ്ങള് മിസ്സ്യ്യ് ണ്ട് പ്പോ
ഉം അതെ നമ്മളും നമുക്കപ്പം അപ്പം നമക്ക് ക്ക് ടെൻഷൻസും കൂടും. ഇനി ഈ പണിയ്ന്നുണ്ടെങ്കി അ പണി തീരുന്നില്ലേന്നുള്ളേ
ആഹ് ടെൻഷൻ അതെ ആ ഒരിത് തീർന്ന് കഴിഞ്ഞാല് വ വേറെ വേണ്ടാത്തതൊക്കെ ആലോയിച്ച് കൂട്ടിയ ടെൻഷൻ
അതാ അതിലും വല്യയ ടെൻഷൻ ഉംഹ്
ശരിയാണ് ഓരോ കാര്യവു അതെയ ത്തരുടെ കാര്യം അങ്ങനെട്ടോ ചെലവര് പിന്നെ എല്ലാം പോസിറ്റീവ് എല്ല ഈ പോസിറ്റീവ് മൈൻഡ്സെറ്റന്ന് പറഞ്ഞാലും എടക്ക് നമ്മള് നെഗറ്റീവാവും അല്ലെ ഏഹ് അല്ലേ ഒന്നാലോയിച് ആഹ് ആ അതുപോലെ ഇരി അതെയതെയതെ കൂടെ ഇരിക്കണോരെ കഴിവ് നമ്മള് പെരു പിന്നെ എടപഴകണ ആൾക്കാരുടെ ഇത്നുസരിച്ചിട്ടിരിക്കും.
നമ്മളിപ്പം ഓൾറെഡി, നമ്മളിപ്പോ ഒരാള് പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കില് കൂടെ ഇരിക്കുന്ന ആൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മള് ഹൈ ലെവലയി.
അതെ അതെ അതെ
പക്ഷെങ്കില് നമ്മള് പ്പ ഞാനിപ്പോ പോസിറ്റീവാ, ഇത്ത പറയുന്നമൊത്തം നെഗറ്റീവ് ആണെങ്കി ഞാനും കൂടെ നെഗറ്റീവ് ആവും.
അത് ശരിയാണ്. മടുത്ത് മതി വെച്ചിട്ട് പോവും എപ്പോ ഓടിപ്പോവും ഫോള് വല്ച്ചറിയ ആള് വയത്തേണ്ട എവിടെവിടോ എത്തിട്ടുണ്ടാവും.
ആഹ് അത് തന്നെയല്ല നമ്മൾ ആലോചിക്കുമ്പോ ആലോയ്ക്കും നമ്മു ക്കെ തലവേദന അതിന്റെ കൂട്ടത്തിൽ ഇനി മറ്റുള്ള തലവേദന കൂടെ എടുത്ത് വെക്കേണ്ടല്ലോന്ന് ഓർക്കും.
ആഹ് ശരിയാ അത് ശരിയാ പറഞ്ഞത്ട്ടോ അതാ നമ്മൾ ആലോയ്ക്കാ നമ്മള് ചെലപ്പോ അതല്ല നമ്മള് ചിലപ്പോ നമ്മളെ സങ്കടം പറയാനാവും വിളിച്ചിട്ടുണ്ടാവാ. അപ്പൊ അതിലും വല്യ സങ്കടങ്ങളും പരാതികളും ആയിക്കാരം അവിടെന്ന് ങ്ങട്ട് ഏഹ്
ഒരു ഒരു പരാതി പറയുന്ന പരാതി പറയാനല്ല വിളിച്ചതെങ്കി പോലും
അതെ ഉം
നമ്മള് നമുക്കൊരു നമ്മൾ അവിടുന്ന് കിട്ടുന്നതോരു ആഹ് ഇനി ആ വീട്ടുകാര് ശരിയല്ല അല്ല ഈ വീ ട്ട്കാര് ശരിയല്ല. അല്ല അതവിടെ ഇങ്ങനെയാണ് അങ്ങനെ പറയുമ്പോ നമുക്ക് ഇത് അവരോടുള്ള പ്രീതിയും പോകും ഇവരോടുള്ള ആഹ് ഒരു ഇതും പോകും.
ആഹ് പോവും ശരിയാണ് പറഞ്. ഞാനും ഞാനിപ്പങ്ങനെ ചിന്തിക്കൂട്ടോ ചിലപ്പോ ഞാന് ആദ്യൊക്കെ നല്ല നമ്മള തൊട്ടടുത്തൊക്കെ റിലെറ്റീവ്സിന്റെ വീട്ടിലക്കെ ഇപ്പോമക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാ നമ്മള് ഫ്രീയല്ലേ? അപ്പൊ ഞൻ കൊറേ സമയം അവിടെ വെറുതെ പോയിരിക്കൂട്ടെ ചിലപ്പന്റെ ഫുഡും കൊണ്ട് ഞാൻ അവിടെ പോകും ഏഹ് ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളു മക്കള് പോയല്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ അവിടുന്ന് കഴിക്കും. പക്ഷെ എനിക്ക് ഞാൻ ഹാപ്പിയണെങ്കിൽ പോലും ഇന്ക്ക് പല നെഗറ്റീവയിട്ടുള്ള കാര്യങ്ങളും അവിടെ അങ്ങനെ കാണുമ്പോ സത്യത്തിൽ നമുക്ക് വിഷമമാണ് കേൾക്കേണ്ടി വരുമ്പോ നമ്മളെ കാര്യല്ലട്ടോ അവരുടെതന്നെ ആവുമ്പോ നമുക്ക് തന്നെ സ്വയം ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇപ്പൊ അതിന് ശേഷംന്ന് പറഞ്ഞ സ്കൂൾ പൂട്ടിയന് ശേഷം രാവിലെ പോക്കെ ഞാൻ ഒഴിവാ കാരണം നമ്മളൊരു സമാധാനം നമ്മളിപ്പോ എന്തിനാണ് അതൊക്കെ കേൾക്കാനും ഒക്കെ ഇരിക്കണെ
അതെ ആഹ് സമയത്ത് ആഹ് സമയ ത്ത് നമ്മൾ വീട്ടിൽരുന്നിട്ട് വല്ല യോഗ ചെയ്യുവോ ഭത്ത ഏഹ് ദിക്കറ് ചോല്ലയോ ചെയ്താലും നമുക്ക് അതിനകത്തൊരു പ്രയോജനം ഉണ്ടാവും.
പ്രയോജനം ഉണ്ടാവും ഇതുകൊണ്ട് ഒന്നും പ്രയോജനം ഇല്ലന്ന് ഞാൻ സ്വയം ഞാൻ മനസ്സിലാക്കി. ഇന്നോട് അവര് ചോദിക്കും ഇജ്ജെന്തപ്പ രാവിലെ വരാത്തെ? കാരണം ഞാൻ നന്നായിട്ട് സംസാരി ക്ക്ണ ആളായതൊണ്ട് തന്നെ അവർക്ക് നമ്മള്പ മിസ്സിങാണ് അവർക്ക് പക്ഷെ ഞാനന്ന ഞാൻ ഇന്റെ സന്തോഷം ഞാൻവിടെ നോക്കി നമ്മള് മറ്റുള്ളവർത് മാത്രം നോക്കിട്ട് കാര്യല്ല. അവിടെ നമ്മളെ സന്തോഷണ് അവിടെ ഇല്ലാതവണ നമ്മുടെ സമാധാനം അ പിന്നെ അതല്ല നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമുക്കൊരു ഗുണല്ല ദോശണെന്നുണ്ടെങ്കിൽ നമ്മള അതിൽന്ന് വി ട്ട് നിക്കല്ലേ?
ഇപ്പ ഇത്തായെ സംബന്ധിച്ച് ഇത്തക്കൊരു ആഹ് ഒര ഒരു വ്യക്തിആയിട്ട് നല്ല ഒരു ഇതില് നിൽക്കുമ്പോ അതിന് ആഹ് വ്യ ക്തി ആയിട്ട് നല്ലൊരു കൂട്ട് കാര്യങ്ങൾ അവരുടെ ഫാമിലി എല്ലാ ആയിട്ട് നല്ലൊരു രീതില് നിക്കുന്നു. അടുത്ത ഒരാളു ആയിട്ട്ള്ള കമ്പനി വരുമ്പോ അവർക്ക് അപ്പോ ഒരു പക്ഷെ ഇവരെ ഇവരെ ഇഷ്ടമല്ലായിരിക്കും
ആ ഹ് അതെ അതെ അതെ അതെ ശരിയാണ്.
ആഹ് അവരിൽ നിന്ന് നമുക്ക് ഇവരുമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി വരുമ്പോഴത്തേക്കും നമു ക്ക് അവരോടും വരും ഇഷ്ടക്കേട് ഇവരോടും വരും
ആഹ് അതെ അതെ ശരിയാണ് ശരിയാണ് പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിട്ടോ ഇപ്പൊ നമ്മള് ഒരാള് ഇപ്പൊ ഒരു ഫാമിലീ ഒക്കെ നാലഞ്ച് പേര് അപ്പറു ഇപ്പറം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി പെട്ട ആൾക്കാരന്നെ ഒരാളോട് മാത്രം നമ്മള് ബന്ധം വെക്കുമ്പോ സത്യത്തിൽ ബാക്കിള്ളോർക്ക് നമ്മളോട് വെറുപ്പാവും അത് ഞാൻ ആഹ് ആവും അത് ഞാൻ മനസ്സിലാക്കി ആക്കിയെടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനൊന്നും പോവാതി അപ്പൊ ആയിരിക്കും നല്ലത് ഇവരറ്റ്ള്ള പോലെ തന്നെ ബാക്കിയുള്ളവരെയും പിൻ ബാക്കിയുള്ളവരെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഉള്ളിൽ നമുക്ക് പങ്കക്കാം പക്ഷെ. ആഹ് എപ്പോഴാ പോണത് ആ ഒഴിവാക്കി കഴിഞ്ഞാല് അവർക്കും നമ്മളോട് ദേഷ്യല്ല എല്ലാരോടും നല്ലതിൽ പോവാ അല്ലെ ഞാനത് ഞാനതൊക്കെ ഞാനിങ്ങന എന്റെ ജീവിതം കൊണ്ട്ഞൻ അപ്പ എവിടെയ ഞാൻ വായിച്ചപ്പോ അപ്പോക്കെ മനസ്സിലാക്കിയതാ വായിച്ചപ്പോള ക്ലാസ് എന്തോ കേട്ടപ്പോ അപ്പൊ ഞാൻ അതീന്ന് കേട്ടോ ഞാന് നമ്മള് കൊറ ക്ലാസ്സ് കേട്ടൊണ്ട് മാത്രം കാര്യല്ലോ നമ്മള അതിന് എന്തേലും ഒരു കാര്യം നമ്മള് ജീവിതൽ കൂടെ പകർത്തും കൂടെ ചെയ്യുമ്പോഴല്ലേക്ക് കേട്ടത് കൊണ്ട് കാര്യൊള്ളു
അത് നമ്മള നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ അനു അനുഭവത്തി വരാതെ നമ്മള് മറ്റൊരാളുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ സാഹചര്യത്തിൽ നിന്നും നമ്മളുടെ ജീവിതത്തിൽ അത് വരാതെ നമ്മൾ പഠിച്ച് നമ്മൾ അതിനെ കൊണ്ടു പോവാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നല്ലതാണ്
അതെ അതെ അതെ
ഉം ഇത് എന്റെ അനുബ എനിക്കിപ്പോ ആഹ് ഇത്തായിമായിട്ടരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഞാനത് മനസ്സിലാക്കി മുൻകൂട്ടി മറ്റൊരാളെ കാണുമ്പോൾ നമ്മളത് പഠിക്കണം അവരത് ചെയ്തപ്പോ അത് വന്നല്ലോ ഞാനിത് ചെയ്താലും എനിക്കിതാണല്ലോ വരുന്നത് അപ്പൊ ന ആ് ആവർത്തിക്കുവല്ലോ
ആ അതെ അതെ അതെ ശരിയാണ് നമ്മള അങ്ങനെ തന്നെയാണ് നമ്മളരു കൊറെയൊക്കെ നമ്മള് മനസ്സിലാക്കലാണ് അല്ലേ ഉം ഞാൻ വിളിക്കാ പിന്നെ ഓക്കെ.
ആഹ് ഓക്കെ.